വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എന്താണ് അവിടെ മയൊക്കെയുണ്ടോ ഭക്ഷണം കഴിച്ചോ
ആഹ് സുഖായിട്ടിരിക്കുന്നു നല്ല വിശേഷം വടെ മഴന്നെയെണ് നല്ല മഴയേണ് പൊറത്തറങാൻ മഴ കാരണം പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി ഞാനും ചെറിയ രണ്ട് മക്കളും സ്കൂള് പോവാത്ത രണ്ട് മക്കളും മാത്രുള്ളു വീട്ടില് പിന്നെ ഇതുപോലെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു ക്ക് ചായ കുടിക്കാനായി ചായക്ക് എന്തേലും കടിയൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കില് ഉണ്ടെങ്കില് അത് ചായക്കടിയായിട്ട് കൂട്ടണം എന്തേലൊക്കെ ചെയ്യണം. എന്താണ്? ഉം വിശേഷം? എന്തട്ക്കാണ് ഇപ്പം? കുട്ടികളൊക്കെ സ്കൂള്ന്ന് വിട്ട് വരാൻ തൊടങ്ങിയൊ?
ഉം നല്ല വിശേഷം കുട്ടികള് സ്കൂള് വിട്ട് വരാൻ തൊടങ്ങി. ഇപ്പൊ അംഗനവാടി വിട്ട് കുട്ടികള് വീട്ടിലെത്തി. പിന്നെ എൽ കെ ജി യൂ കെ ജി പഠിക്കുന്നവരും വീട്ടിലെത്തി. അങ്ങനെ ഓരോ ക്ലാസ് കുട്ടികളും എത്തി കൊണ്ടിരിക്കുന്നു. വല്യ വല്യ ക്ലാസ്സാവുമ്പോ വർക്കിംഗ് ടൈമും കൂടും അവരെത്താനും വൈകും. അവരെത്തീറ്റില്ല. പിന്നെ ഇവടെ ഞാന് കുട്ടികളൊക്കെ വരുമ്പോത്തിന് ചായക്കടി എന്തേലൊക്കെ ഇണ്ടാക്കി വെക്കു. അപ്പോ ഇന്ന് പഴംപൊരി ഇണ്ടാക്കാ വിചാരിച്ചു. പഴംപൊരി പഴം ഇവിടെ നമ്മുടെ പാടത്തന്നെ വാഴക്കൊലമ്മല് പഴം ഇണ്ടായിരുന്നു. നീന്ത്രപ്പഴം. ഇപ്പത് പഴ്ത്ത് ഇങ്ങനെ നല്ല പഴ്ത്ത്ണ്. അപ്പ നമ്മുടെ സ്വന്തം വീട്ടിലന്നെ ഇണ്ടാക്കിയപ്പ പൊറത്തേക്ക് വിക്കാന്നാവൂലച്ച് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളത് ഇവിടെ തന്നെ വെച്ചിക്കാണ്. വല്ല്യൊരു പഴം അപ്പൊ പിന്നെ ഈഹ് കൊറച്ച് ഞങ്ങള് ഇവിടെ അയൽവാസികളുടെ വീട്ടിലൊക്കെ കൊടുത്ത്. അങ്ങനൊക്കെ ചെയ്തു. പിന്നെ ഈ പഴംപൊരി ഞാനിവിടെ എങ്ങനെ അറിയൊ ഇണ്ടാക്കല്? പഴംപൊരി ഇണ്ടാക്കുമ്പൊ ഞാന് തലേന്നെ കൊഴച്ചെക്കും. പഴംപൊരിക്ക്ള്ള മാവ് ആ മാവിലേക്ക് മൈദപ്പൊടി പിന്നെ കൊറച്ച് അപ്പക്കാരം അല്ലെങ്കില് തൈര്. അധികോ തൈരാണ് യൂസ് ചെയ്യല്. കാരണം അപ്പക്കാരം നമ്മുടെ ശരീരത്തിന് കേടല്ലെ. അത് വിചാരിച്ച് അത് അധികം കൂട്ടാറില്ല. പിന്നെ മേ പിന്നെ ആഹ്, മൈദപ്പൊടിയിട്ട് അതിലേക്ക് കൊറച്ച് ഈഹ് എന്തേനു ആ മറ്റേ കുരൂന്റെ പേര്, ആഹ് ഏലക്കായ പൊടിച്ചാണ്ട് കൊറച്ചിടും. പിന്നെ കരിഞ്ചീരകം ഇടും. അതുപോലെ കൊറച്ചുപ്പ് പാകത്തിന് പഞ്ചസാര. ഒക്കെപ്പാടെ ഇട്ടിട്ട് കൊയത്ത്ല് കൊയക്കും. എന്നിട്ട് പിന്നെ ആഹ് നമ്മള് പൊരിക്കേണ്ട ചട്ടി എട്ത്തിട്ട് പയം ചെറ്താക്കി കട്ടെയ്ത് അപ്പൊ ആ പൊരിക്കേണ്ട ചട്ടീല് മുക്കി പൊരിക്കും. അത്ര പണിയേ ഇള്ളൂ. പഴംപൊരി ഇണ്ടാക്കാന് ശരിക്കും. പിന്നേ, എന്താണ് ഇപ്പോ ത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾടെ ജോലിയെ കുറിച്ചും കുറിച്ച് നോക്കെ പറയാനുള്ളത്.
ആഹ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞത് കേ കേട്ടു. പിനെ ന്നമ്മളിവടെ. ഏ ജോലി പോകുന്ന ആളുകള്ന്ന് ന്നർഞ്ഞാല്. എന്റെ മിക്ക സുഹൃത്ത് പോകും അതുപോലെ- വേറാരും അങ്ങനെ ജോലിക്കൊന്നും പോവേ - ഒക്ക മടിയ പോകാൻ വീട്ടിലങ്ങിരിക്കും. അപ്പഴേ ഒള്ളു. പിനെ വാങ്ങലുല്ല. പിനിത് പോലെ. പൊർത്ത് ഭക്ഷണൊക്കെ ഇഷ്ട്ടള്ള ആളാണ് മകള് ഓം അത് പോലെ ഇനീ ചായണ്ടാക്കുന്ന രീതീ. നിങ്ങളെ രീതീ ഫുഡ്‌ ചായണ്ടാക്കല് നിങ്ങള് വടെ. പ്രർത്തകൾക്ക് നിന്ന് കൊണ്ടന്ന അലോക്കസിന്റെ. ഒരു കോപ്പി പൗഡർയോ പലോ കലർ ഫ്ലവറിനുള്ള സെറ്റ്ണ്ട് അപ്പൊ അപ്പെൻങ്ങേക്ക് അപ്പൊ വൈകുന്നേരൊക്കെ ആയാല് നമ്മുടെ നാട്ടില് എല്ലാരും കൂടും. ഒരു വിട്ട് ല് ഒരുമിച്ച് കൂടും പിനെന്താ? നിങ്ങള് കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ? കൃഷി ചെയ്യാൻ ഇഷ്ട്ട്ള്ള ആളാണൊ?
ആഹ കൃഷി ചെയ്യാനിഷ്ട്ടാണ്. പക്ഷെ സമയം കിട്ടാറില്ല അതൊരു വലിയ പ്രശ്- ഞാന് ഇങ്ങനെ മക്കളൊക്കെ- കുഞ്ഞു മോളൊക്കെ നോക്കാള്ളോണ്ട് അധികംങ്ങട്ട് സമയം കിട്ട- പിനതുപോലെ ഇവട്ള്ള കൃഷികള്ന്ന് പറഞ്ഞാല്.
കൊറച്ച് വായണ്ട്. പിനതുപോലെ. ന്നമ്മടെ വീടിന് തൊട്ടടുത്തനായ്ട്ട് കൊറച്- ച്ച് ഫലവൃക്ഷതൈകളൊക്കെ നട്ടിട്ടുണ്ട് ഉദാഹരണത്തിന്. ചിക്കു റംബുട്ടാന് അതൊക്കെ ഇപ്പൊ കയ്ക്കാൻ തൊടങ്ങിട്ടൊ. കായ്ക്കുബൊഴാണ് നമുക്ക്- കായ്ക്കുമ്പഴാണ് നമുക്ക് അയ്ന്റെ ഒര് രസം മനസ്സിലാവുള്ളു അ